ഹലോ
ആഹ് ആഹ് പറയൂ
ആതെ ആഹ് കേൾക്കാം കേൾക്കാം ഇനി എന്തൊ ക്കെയുണ്ട് പണികൾ എന്തൊക്കെയുണ്ട്
പണികള് ഇനി പ്രത്യേകിച്ച് പണികളൊന്നുല്ല തുണി നനപ്പൊക്കെ കഴിഞ്ഞു ഇനി ഉം
ടക്കാനുണ്ടോ ഒത്തിരി
മടക്കാനൊന്നും ഇല്ല
ഉം
ഉം
നിങ്ങളടെ അങ്ങോട്ട് റമ്പുട്ടാനൊക്കെ ഉണ്ടോ
ഞങ്ങള ഇവിടെ അങ്ങനെ റൂംബൂട്ടാ അങ്ങനെയൊന്നുല്ല
കടയിൽന്നൊക്കെ മേടിക്കാൻ കിട്ടോ
ആഹ് കടയിൽന്നൊക്കെ ഇവിടെ കടയിൽന്നൊക്കെ മേടിക്കാൻ കിട്ടും പക്ഷെ ഭയങ്കര റേറ്റ് ആണ്
ആഹ് ഇവിടേയും അതെ ഒരു കിലോക്ക് ഇരു നൂറ്റമ്പത് രൂപയ്ക്കാ റേറ്റ് വരുന്നത് പിന്നെ കുറച്ച് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നൂറ് രൂപയ്ക്കെ കിട്ടും പക്ഷെ ആദ്യമൊക്കെ ഇരുന്നു നറ്റമ്പത് രൂപക്ക്‌ കൊണ്ടന്ന് വിൽക്കും എല്ലാവരും
ആഹ ഇവിടെ ഭയകര റേറ്റാണ്
ഇവിടെല്ല ഇവിടങ്ങളില് ണെങ്കിൽ എല്ലാ വീട്ടിൽ കൂടെ റംമ്പൂട്ടൻ കുറെ ഉണ്ട് എൻന്റെ വീട്ടില ഒരു തൈ നിപ്പുണ്ട് ഹസ്ബൻഡ് ഒരു വളം മേടിച്ചിട്ടക്ക
ആഹ് ഇവിടെ അങ്ങനെ ഇതില്ല. റബൂട്ടാനൊന്നും ഇല്ല.
ആഹ് ആഹ്
ഉ
ആ
റംബൂട്ടാനൊക്കെ തയ്യ് ആഹ് തയ്യ് ആഹ് നല്ലഹ്. റംബൂട്ടാന്റെ ക്കെ അതോ.
ആഹ് ബഡ്ഡ് തൈ കിട്ടും.
ആഹ്
നല്ല വളം മേടിച്ചിട്ടാലേ നല്ല രീതിയില് കായ്ക്കു ഇത്രെ നാളും കായ്ച്ചില്ലായിരുന്നു. ഇപ്പൊ ഒരു വളം മേടിച്ചിട്ട് പിന്നെ നല്ല രീതി കായ്ക്കുന്നുണ്ട്. കൊറെ ഈ പ്രാവശ്യം ഉണ്ടായി.
ആഹ് പിന്നെ എന്തൊക്കെണ്ട്.
പിന്നെ നല്ല വിശേഷങ്ങളൊക്കെ തന്നെ.
ആഹ് പിന്നെ യാത്രക്കെ പോകാൻ ഇഷ്ടാണോ?
ആഹ് യാത്രയൊക്കെ ഞങ്ങള് ഈ വെക്കേഷനായപ്പോ പൊയാരുന്നു പിള്ളേരേം കൊണ്ട്. ഈ പിള്ളേർക്ക് ഇതൊക്കെ കാണാനല്ലേ ഇഷ്ടം.
ആഹ് ആഹ്. ഏത് ബീച്ചിലാണ് പോയത്.
ഞങ്ങള് കോഴിക്കോട്.
ആഹ്
ഉം പിന്നെ മിട്ടായി തെരുവോക്കെ പോണെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായത് കൊണ്ട് അങ്ങോട്ടങ്ങും പോയില്ല. കുറെ ദൂരം വണ്ടി ട്ത്തൊണ്ടേ. വണ്ടി ഇട്ടിട്ട് പിന്നെ നടക്കണം. പിള്ളേരേം കൊണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പാടാണ്. അപ്പ പിന്നെ ബീ ച്ചിലിറങ്ങി കുറേ നേരം കളിച്ചു. രണ്ട് മൂന്ന് മണിക്കൂർ നേരം കളിച്ചു. പിന്നെ മഴയൊക്കെ പെയ്തു.
ആഹ്! ആഹ്!
ആഹ്! ആഹ്! ഒരു ബ്രദറുണ്ട്. എനിക്കൊരു ബ്രദറുണ്ട്. ഇവിടെ ഇരുന്ന് ഭയങ്കര ചിരിയാ ഈ വിളിക്കണ കേട്ട്ട്ടെ.
ആഹ്! ആഹ്!
ഉം... പനി പിടിച്ച് കിടപ്പാണെങ്കിലും അഹങ്കാരത്തിനൊരു കുറവു ല്ല.
ആഹ്! ആഹ്! ഇന്നലെ ഞാൻ ഇവിടെ സംസാരിച്ചപ്പോ എന്റെ കെട്ടിയോൻ ഇന്നലെ ഇവിടെയിരുന്നു.
ആഹ് ആഹ്! ആഹ്! ആഹ്! ഇങ്ങനെ പറയണ കേൾക്കുമ്പോഴേ ഇവർക്കൊക്കെ വിളിക്കാൻ പറ്റൂല്ലല്ലോ. പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തതിന്റെ
ആഹ്! ആഹ്!
പിന്നെ
അപ് പിന്നെ എന്തൊക്കെയാണ്?
ആഹ് വേറെ അങ്ങനെ ചായ ചായയൊക്കെ കുടിച്ചിരുന്ന ഇനി നാലര ആയില്ലേ. ആഹ്! നാലര ആവുമ്പോഴേക്കും പിള്ളേരെ വിളിക്കാൻ കേറി പോണം.
ഉം.... രാത്രിത്തേക്കും ചോറാണോ? അതോ?
ആഹ്! രാത്രിത്തേക്കും ചോറാ. പിള്ളേര് രാവിലെ ന്നെ പിള്ളേര് പോണോണ്ട് അങ്ങനെ വെക്കുവേ.
ആഹ്!
ഉം..... ഉം....
പിന്നെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കൊ ന്തെങ്കിലും.
സ്പെഷ്യല് ആ രാത്രി ഉണ്ടാക്കില്ല വല്ല ഞാറാഴ്ചയൊക്ക ആണെങ്കില് ബിരിയാണ്യോ പിന്നെ പാസ്തയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും.
ആഹ് പാസ്തൊക്കെ എങ്ങനെയാണ് അവിടെ ഉണ്ടാക്കുന്നത്?
പാസ്ത ഇണ്ടാക്ക്ണ നമ്മളാ പാസ്ത മേടിക്ക്യാൻ കിട്ടുവേ. അത് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം തിളക്ക്ണേന്റൊപ്പം ഇച്ചിരി എണ്ണയും. ഉപ്പും കൂടി ഇട്ടിട്ട് പാസ്ത തിളച്ച് വരുമ്പോ ഇടണം. എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിൻറ്റ് അത് വേവിക്കണം അപ്പ അയ് ആ പാക്കറ്റ് റ്റി തന്നെ ഉണ്ട് എത്ര മിനിറ്റ് വേവിക്കണന്ന് അത്രയും വേവിച്ചിട്ട് നമ്മൾ വേറൊരു നോൺ സ്റ്റിക്ക് പാൻ എട്‌ത്തിട്ട് പിന്നെ ഫ്രഷ് ക്രീമ് ചീസ് ഏഹ് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് റ്റൊന്ന് ചൂടാവണം ബട്ടറും ഇടണേ ആദ്യം. എന്നിട്ട് മറ്റേ വെളുത്തുള്ളി ഇച്ചിരി ഇടണം. അത് ഒന്ന് വഴറ്റിയിട്ട് ഏഹ് ഒന്നെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഏഹ് നമ്മള് പാസ്ത വേവിച്ച വെച്ചേക്കണ പാസ്ത ഇടണം എന്നിട്ട് ആ പാസ് തേല് മൊത്തം വെള്ളം ഊറ്റി കളയര്ത് ഇച്ചിരി മാറ്റി വെക്കണം എന്നിട്ട് അത് തി ക്കായി കഴിയുവാണെങ്കില് ഒത്തിരി അങ്ങ് തിക്കുവാണ തിക്കാവാണെങ്കില് ഇച്ചിരി ആ പാസ്തേടെ വേവിച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇച്ചിരി ഒറിഗാനോയും, ചില്ലി ഫ്ലേക്സും, കുരുമുളക്കോടിയും കൂടി ഇട്ട് കഴിഞ്ഞാ ഏഹ് നല്ല ടേസ്റ്റാ പക്ഷെ ഒത്തിരി ചീസൊക്കെ കോണ്ടേ പെട്ടെന്ന് മട്ടിക്കും ഇത്തിരിയേ ഇണ്ടാക്കാൻ പാടൊള്ളൂ. എല്ലാർക്കും ഇഷ്ടപ്പെടണന്നുംല്ല ആഹ് ടേസ്റ്റ്.
ആഹ് ഞങ്ങള് ഇത് ഇവ്ടെ ഇതുവരെം പരിക്ഷീച്ചിട്ടൊന്നുല്ല ഇതുവരെ കഴിച്ചിട്ടൊന്നുല്ല ഇവിടെ.
ആഹ് ഞാൻ വീട്ടില് ഉണ്ടാക്കാറ്ണ്ട് അങ്ങനത്തെക്കെ കാര്യങ്ങള് ഉണ്ടാക്കാന ഇഷ്ട ഈ ചോറും കറി ണ്ടാ ക്ക്ന്നേകാലും കൂടുതൽ അങ്ങൻത്തെ കാര്യങ്ങളു ഉണ്ടാക്കാനാ ഇഷ്ട ഈ ബിരിയാണി ഈ പാസ്ത, നൂഡിൽസ് ഇൻസ് സ്റ്റന്റ് നൂഡിൽസ് എല്ലാം നമ്മള് ഉം അല്ലാതെ മേടിക്കില്ലേ?
ആഹ്
അങ്ങൻത്തെ വെജിറ്റബിൾസൊ ക്കെ നമ്മള് തന്നെ അരിഞ്ഞിട്ട് ക്യാബേജും, ക്യാപ്സിക്കം അങ്ങനെയെത് നേരം കൂടി എല്ലാം കൂടി ഇട്ട് അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കും. പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ കൊർച്ച് കുറച്ചൊക്കെ അറിയാം.
ആഹ് ആ
പിന്നെ എന്തൊക്കെണ്ട് പിന്നെ വേറെന്തൊക്കെണ്ട് സ്പെഷ്യലാ യിട്ട്?
ചേർ ഇത്രയൊക്കെ ഒള്ളു സ്പെഷ്യലായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങള്. പെട്ടെന്ന് ചോദിക്കുമ്പ നമ്മള് ഓർത്ത് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ. പെട്ടെന്ന് ചോദിക്കുമ്പഴേ. നിങ്ങള് ഡാൻസും പാട്ടൊക്കെ പാട്ടൊക്കെ പാടോ?
പാട്ടൊന്നും പാടുല്ല.
ഉം ഉം ഡാൻസ്?
ആഹ് ഡാൻസ് ഒന്നും ആഹ് ഇല്ല.
ഇല്ലല്ലെ ആഹ് ആഹ്. ഉം ഞങ്ങടെ വീട്ടില് ചേച്ചി നന്നായ്ട്ട് പാടും.
ആഹ്.
ആഹ് അങ്ങനെ ഡാൻ ഡാൻസ് കളിക്കും പക്ഷെ നടുവേദനയൊക്കെയ.
ആഹ്
ആഗ്രഹം ഒക്കെയുണ്ട് പക്ഷെ നടു അനക്കാൻ പറ്റില്ല നടു അനക്കാതെ ഡാൻസ് കളിക്കണം.
ആഹ്
ഉം
പിന്നെ?
ആഹ് പിന്നെ എന്നാ? വേറെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ പോവുണു ഓരോ ദിവസവും. ഇങ്ങനെ കടന്നു പോകുന്നു.
ആഹ് ആഹ്.
ആഹ്
പിന്നെ
അവടെ ടൂറൊക്കെ പോവാറുണ്ടോ?
ടൂറൊന്നും ഇതുവരെ ആയിട്ടും പോയിട്ടൊന്നുവില്ല.
ഉം ഉം അടുത്തെങ്ങും പോയിട്ടില്ലേ? അടുത്ത് ബീച്ചിലൊക്കെ പോയിട്ടുണ്ടോ?
ആഹ് അടുത്ത് ബീച്ചിലക്കെ പോവും.
ഉം ഉം
ശംഖുമുഖം, അങ്ങനെയെക്കെ പോയിട്ടുണ്ട് വേളി
ആഹ് ആഹാ
ആഹ് അവിടെ ആഹ് അവിടെ ഒക്കെ പോയിട്ടുണ്ട്.
ആഹ് ആഹ്.
പിന്നെ?
ഡ്ര ഡ്രസ്സൊക്കെ കൂടുതലും പർച്ചേയ്സ് ചെയ്യാനൊക്കെ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ട്ടവാണോ?
ആഹ് ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടവാണ് പക്ഷെ ഏഹ് ആഹ് നമ്മള് ഈ പൈസയുടെ ഇത് കൊണ്ട് അധികം ഒന്നും ആഹ്
സാരിയൊക്കെ ഉടുക്കാൻ ഇഷ്ട്ടവാണോ? അല്ലെങ്കി ചുരിദാറാണോ?
ഞാൻ ഞങ്ങള് ഞാൻ ടോപും ഇതൊക്കെയാണ് ഉടുക്ക്ണ എനിക്ക് സാരി അത്രക്കിത് അറിയില്ല.
ആഹ് എനിക്കും സാരി ഉടുക്കാൻ എനിക്ക് അറിയത്തില്ല. ഉടുക്കാൻ ഇഷ്ട്ടവൊന്നുവില്ല.
ആഹ് എനിക്ക് ഉടുക്കാനൊക്കെ ഇഷ്ട്ടവാണ്. പക്ഷേ ആ സാരി ഉടുക്ക ചെ ചെയ്യാ അറിഞ്ഞൂട
ആഹ് ആഹ്.
ഏഹ് നമ്മള് ഈ ഇതെടുക്കാമ്പത്ത്ക്ക് നമ്മക്ക് ഏഹ് ഭ്രാന്തെളവും പിന്നെ
അതെ ഏതേലും കല്ല്യാണവൊക്കെ വരുമ്പഴും
അങ്ങനെ
ആഹ് എനിക്ക് ചേച്ചിയാ ഉടിപ്പിച്ചു തരുന്നെ കൊറേ കെടന്ന് എരക്കണം
ആഹ് അതാ പിന്നെ ഞാൻ ചെയ്യ നിന്ന എനിക്കിത് പറ്റൂല അതുകൊണ്ട് പിന്നെ ഞാൻ അവസാനാകുമ്പോ എല്ലാം കൂടെ വലിച്ചൂരി കളയും
ആഹ് ആഹ്
ആഹ്
ചേച്ചി ഇന്റർകാസ്റ്റ് മാരേജായിരുന്നു
ആണോ?
ആഹ് അതോണ്ട് ചെറിയ വീട്ടില് പ്രോബ്ലം ഒക്കെ ഇപ്പൊ വെല്ല്യ സീനൊന്നുല്ല പിള്ളേര് രണ്ടെണ്ണം ആയേ പിന്നെ വെല്ല്യ സീനൊന്നു ഇല്ലാ
ആഹ്
പിൻ
ആഹ് അതൊക്കെ ശെരിയാവും എല്ലാരേയും എല്ലാരേയും വീട്ട്ല് പ്രശ്നാ
പിള്ളേരൊക്കെ വെല് തെക്കെ ആയി കഴി ഞ്ഞപ്പോ സീ സീനൊന്നു ഇല്ലാ എല്ലാം സെറ്റയ്
ആഹ് പ്പം എല്ലാരേം വീട്ട്ല് പ്രശ്നങ്ങളും ആഹ് എൽ എല്ലാരേ അവ്ടെത്തന്നെ പ്രശ്നങ്ങൾക്കാെണ്ട്
ഉം ഉം
പിന്നെ എന്താെക്ക്യാണ് പിന്നെ
ഫുട്ബോള് കാണോ ഇപ്പാ ഫുട്ബോൾ സീസണല്ലേ
ആഹ് ഞങ്ങളിതുവരേം കണ്ടിട്ടില്ല ഉം
മെസ്സേജ് ഹസ്ബൻ്റൊക്കെ ഏത് ഫാനാ
ഞ്ഞ് ആഹ് ഹസ്ബൻ്റൊന്നും കാണൂലാ ഹസ്ബന്റ് ഇവ്ടെ വന്നിരുന്ന് മൂവീം കണ്ടിരിക്ക്യും
ആഹ് ആഹ് ആഹ്
ഇവ്ടെ അങ്ങെനെ ആരും ഇത് കാണത്തൊന്നുല്ല
ഉം ഊം
ആന്ന്
ആഹ് എന്റെ വീട്ടിലിപ്പ രാത്രി ഏറ്റും രാത്രിയെല്ലേ ഭയ്ങ്കരം രാ ത്രിയിലാ കളി ക്കെ നടക്കെണേ അപ് പ്പ ആഹ് സമയത്ത് എണ്ണീറ്റ് നിന്ന് കളി മു പുലർച്ചെ മൂന്നു അപ്പ പിന്നെ ആ സമയത്ത് നല്ലൊ
ആഹ് ആഹ്
ഒറ ക്ക ത്തിന്റെ സമയം ബോൾപ്പ എണീറ്റിര്ന്ന് കാണാ കാണാൻ സമയണ്ടോ ഇതൊക്കെ കളി എങ്ങെനെയാന്ന അറിയത്തുപോലു ഇല്ല പിന്നെങ്ങെനെ കാണും പിന്നെ നമുക്ക് അർജന്റീന ടീമൊക്കെയാണ് നമുക്ക് ആരൊക്കെ അറിയാ മീൻസ് ആഹ് എല്ലാവരെയൊക്കെ അറിയാ അർജെന്റീനെയും പോർച്ച്ഗെല്ലും ബ്രസീല് അങ്ങെനെയെക്കെ കാെർച്ച് ടീംസുണ്ടല്ലോ ഞാൻ മെസ്സീ ഫാൻ
ആഹ് പിന്നെ വെക്ക്യട്ടാേ പിന്നാ
മെസ്സി അറൻ്റീനാ ആഹ് ന്നാ ഓക്കെ ഓക്കെ
ആഹ് ശരി